ഹലോ ഹലോ ആഹ് എന്തോണ്ട് ആഹ് കേൾക്കാടീ ആഹ് കേൾക്കാം കേൾക്കാം
ആ ആ ഇല്ല ഇവിടെ വെറുതേ വെറുതേ ആ പ്രത്യേകിച്ചൊന്നു ഇ ല്ല ഉം എന്തോണ്ട് പിന്നവടെ
ഒന്നും ഇല്ലടീ അങ്ങനെ ഇരിക്കുന്ന് ആഹാരവൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന് കഴിക്കാൻ ഇച്ചിരി ലേറ്റ് ആയി പോയി
ആണാ ആ എന്താ പറ്റീ
ഇന്ന് പൊ പോയിട്ട് വന്നിട്ട് വേറൊ സ്ഥലം വരെക്കെ ഒന്ന് പോണവായിരുന്ന്. അങ്ങനെ ഒരു യാത്രയൊക് ഒണ്ടാര്ന്ന് ഒരു ഹോസ്പി ആ ഒരു ഹോസ്പിറ്റല്ല് ഒരു ബന്ധുവിനെ കാണാൻ ഒന്നു പോയി. അങ്ങനെ പോയിട്ട് വന്നപ്പഴ്‌ത്തേന് ആഹാരവൊക്കെ ഉണ്ടാക്കാൻ ചി താമസ്ച്ചു
ആ എന്താ പറ്റി ആശു ത്രിലാരാ
ആ എന്റെ ഒരു ബന്ധുവാ പുള്ളിക്ക് ഒന്ന് വീണതാ. വീണ് ആ കാലിന് ഒടിവുണ്ട്.
ഒണ്ടോ?
ആ അന്നേര ഇനിപ്പം സർജറി വേണം ആ അന്നേരം അങ്ങനെ അഡ്മിറ്റ് ആ ക്കിയേക്കുവാ. ന്നാ പിന്നെ ഒന്ന് പോയി കാ കാണണാന്ന് വിചാ വിചാരിച്ച്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാ പിന്നെ പോയത് കാണാനായിട്ട് അതെ ഇത്തിരി ദൂരെയാ ആശുപത്രി ആ അങ്ങനെ പോയി കണ്ടിട്ട് ആ വരുവാരുന്ന്
ആ ആ അല്ല മഴ സമയൊക്കെ ഇലേ ഇപ്പ എല്ലാരും തെറ്റിയടിച്ച് വീഴുന്ന സമയവൊക്കെയാ
ആതാന്ന് ഈ ഒരു മഴ
ആ അതേ ഹലോ
ആ ഈ മഴ സമയത്ത് തന്നെ ഒരു തെറ്റിയതാ പുലി ഒരു മരത്തലോട്ടങ്ങാണ്ടൊന്ന് കേറീതാ മാങ്ങാ പിച്ചാനായിട്ട് കൊറ ഒത്തിരി പൊക്കൊള്ളോരു ആ ബ ഒള്ളൊരു ഇതിനത്തോട്ട് കേറിയതാ ആ കാല് തെന്നി പോയി ആഹ്ഒര് ഇത്തിരിപ്പോ ക്കത്തീന്നാരുന്നു അങ്ങനെ വീണ് മ്മ് കാലിന് നല്ലൊരു ഒടിവൊണ്ട്
ഉണ്ട് ആഹ് ആഹ് ആഹ്
ണം കമ്പി ഇടണന്ന് പറഞ്ഞ്
ആണോ ആ അപ്പ ഇനിയിപ്പം മൂന്നു മാസത്തെ റെസ്റ്റ് ഒക്കെ വേണല്ലോ ഇനി
ആന്നാണ്
ഉം പ്രായമുള്ള ആളാണോ അതോ ചെറുപ്പൊക്കെ ആ ചെറുപ്പൊക്കെ
മിഡിലേജാ പ്രായവും അധികവും ഇല്ലതാനും എന്നാ ചെറുപ്പല്ല ആണല്ലേ എന്നാ വീട്ടിലെ ഒരു ഗൃഹനാഥന്മാർ ആകുമ്പം ഒരു വീ
ഓ ആന്നെ ഇനിയിപ്പം ആന്ന് ആന്ന് ബാധ്യതകള ഒള്ള വീടാണെങ്കിൽ ഇനിപ്പം ഒരു വരുമാനം അങ്ങ് കുറഞ്ഞു ഇനി കുറച്ച് നാളത്തേന് അവരുടെത് കഷ്ടപ്പാടായിരിക്കും
ആ നാന് ആ വീട്ടിലെ ആണ് ഗൃഹനാഥന്മാരാകുമ്പോൾ ഇനി ഇനിയിപ്പം എല്ലാ കാര്യങ്ങൾക്കും അതിന്റേതായ ബുദ്ധിമുട്ട് വും പിന്നെ അതിന്റെ കൂടെ സ്കൂളുകൾ റപ്പ് അങ്ങനെ കൂടാവുമ്പഴത്തേനും നല്ല ബാധ്യതയാ ഇങ്ങനൊക്കെയൊള്ള വീഴ്ചകളൊക്കെ ഓർക്കാപ്പുറത്ത് സംഭവിക്കുന്നല്ലയോ
ആ ആന്നാന്ന് ഉം തന്റെ നാളാണല്ലോ അപ്പൊ ആവൊര് വീട്ടിലെ മൊത്ത കാര്യവും അയാളുടെ ഉത്തരവാദിത്വം ആയിരിക്കും ഇനി ഇപ്പൊ കട കിടപ്പിലായി കഴിഞ്ഞ പിന്നെ ആ
പിന്നെ എല്ലാം കൊണ്ടും ഈ ഒരു മൂന്ന് മാസത്തേക്ക് ജോലിക്കിനി പോവു പോയിത്തുടങ്ങുന്നിടംവരെയും ബാധ്യത
ആന്നാന്ന് മൂന്ന് മാസം റെസ്റ്റ് തന്നെ ഉടനെ പോകാനും പറ്റത് പറ്റ ആന്ന് മൂന്ന് മാസം കഴിഞ്ഞാലും ഇനിപ്പോ പറ്റത്ത
അല്ല അതാ മൂന്ന മാസം കഴിയുമ്പോഴേ വലിയ ജോലിയൊന്നും എടുക്കാനും പറ്റത്തില്ല ഉടനെ
ഉം ആന്ന് കൊറച്ചാളത്തേന് കമ്പി കിടക്കുന്നണ്ട് ഉം പിന്നെ വേറെന്തോണ്ട് എന്തോയിരുന്നു പ്രത്യേകിച്ച് എന്തോ ഇന്ന് ഉണ്ടാക്കി കഴിക്കാൻ
ആ വന്നിട്ട് പിന്നെ ഇച്ചരി കഞ്ഞി വെച്ചു കഞ്ഞിയും പയറും പപ്പടവും കൂടി എടുത്ത് ആ റേഷൻ കടയിലെ അരി ഇരിപ്പുണ്ടായിരുന്ന് ആ അത് പെട്ടെന്ന് അത് പിന്നെ വേവിയൻ ചെയ്യുവല്ല പെട്ടെന്ന്
ആ ഇച്ചിരി തേങ്ങാപ്പാല ഒഴിക്കാങ്കി നല്ല രുചിയ അതിനകത്ത്
ആ എന്നാ ഇച്ചിരി തേങ്ങയക്കെ പി പാലായിട്ട് എടുത്തില്ല ഞാനങ്ങ് തേങ്ങ അങ്ങ് ഞെവിടി ചേർത്ത് ആ പ ആ പാലെടുക്കാനായിട്ട് ഇട്ട് നിന്നില്ല
ഉം ഉം തേങ്ങ ഞെവടി ആ
അങ്ങനെ അങ്ങ് എടുത്ത് അതാവുമ്പോ പെട്ടെന്ന് വേവുവല്ലോ അത് ഇച്ചിരി പിന്നെ ഇപ്പോഴത്തെ തണുപ്പ് ഇപ്പൊ മഴ പെയ്തു തുടങ്ങിയതേ ഉള്ളങ്കിൽ ഒരു തണുപ്പുണ്ട്
ആ ആ ആ
അങ്ങനെ എന്നാ പിന്നെ കഞ്ഞി ആയിക്കോട്ടെന്ന് വിചാരിച്ചു ഇപ്പോഴത്തെ ഇ ആരോ ഇതിൻ കാലാവസ്ഥക്കും കഞ്ഞിയൊരു നല്ലെ
ആന്നാന്ന് തണുപ്പ് പിടിച്ച് നല്ല ചൂട് കഞ്ഞി ചൂട് കഞ്ഞി കുടിക്കുന്നത് നല്ല ല്ലതാ
ചെറുപയറും ഉണ്ടായിരുന്നു അതും പുഴുങ്ങി അത് ഒന്ന് തോരനാ - ക്കി പപ്പടവും കാച്ചി അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ അച്ചാറ് ഉം
ഉം ഇത്രയും ഇത്ര ഉണ്ടെങ്കി പിന്നെ അച്ചാറിന്റെ ആവശ്യന്നും ഇല്ല
ആ അച്ചാറൂടെ എടുത്ത് വെച്ചു പിന്നെ പിള്ളേർക്കെ എങ്ങാനും വേണമെങ്കിൽ എടുത്തോട്ടന്ന് വിചാരിച്ചു
ആ ആ ആ മ്
കഴിഞ്ഞിരിക്കുവമായിരുന്നു
ആ ആ ആ ആ പിന്നെ ആ ഇനിയിപ്പം ആ പിന്നെ വേറെന്തോ ഉണ്ട്
ആ പിന്നെ ഇനിയിപ്പ നാടി നാളെ നിനക്ക് ചോ വിളിക്കുമ്പ ചോദിക്കണോന്നും പറഞ്ഞിട്ടീ നിനക്ക് ഈ അക്കൗ സി ടി എം വഴി ക്യാഷ് ഇടാൻ അറിയാമോ ഗൂഗിൾ പേ ഇതിനകത്ത് എടിഎമ്മില് ഹലോ
ല്ല ചെയ്തിട്ടില്ല ആ അതോ കേക്കാവോ
ആ കേകാടി ഞാൻ ചോയിച്ച കേട്ടായിരുന്നോ നീ ത്തോ ആ ഹലോ കേക്കാടി കേക്കാം ആ അറിയാം
ആ പക്ഷെ ഞാൻ ആ ഇല്ല ച്ചി എനിക്കറിയ ത്തില്ല ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല
ആണോ ബാ ഇ നാളെ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നേ ഞാൻ വിചാരിച്ച അറിയാമെന്നുണ്ടെങ്കില് അതൊന്ന് ചോദിക്കാനായിരുന്നു എന്നെ ഇപ്പം വിളിച്ചതെ ആ അറിയമെന്നുണ്ടെങ്കൽ അതെരം നമുക്ക് ബാങ്കിൽ കേയറി യൂ നിക്കണ്ടായിരുന്നു ആ പെട്ടെന്ന് പൈസ ഇട്ടിട്ട്
അല്ലേ എടി എം കാർഡ ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ ചെന്ന് പൈസ ഇടാല്ലോ അവരെടെ കയ്യിൽല്ല സൈപ്പ്ല്ല സൈപ്പ് ചെയ്യുന്നൊ ഇതുണ്ടല്ലോ
ആഹ് അത് പക്ഷേ ഇന്നാളില് ഒരീസം ഞാൻ ചെന്നപ്പോ ഴെ അതിപ്പോ ആ ഒരു ബ്രാ ആ ബ്രാഞ്ചി ഇപ്പൊ അത് ചെയ്യുന്നില്ല. ആഹ് അക്വാ അവരുടെ ഈ അവരുടെ ബാ ബ ബ്രാഞ്ചിന്റെ തൊട്ടു ഫ്രണ്ടിലുള്ള എ ടി എമ്മിൽ എന്തെലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ അവര ങ്ങനെ അത് സ്വീകരിക്കും ക്കത്തൂള്ളൂ ഞങ്ങൾടെ ബ്രാഞ്ചിലങ്ങനെ അല്ലേ പറയും സിഡി എം വഴിയിട് ആ ഹലോ കേക്കാമോ
ആഹ് ആ ആഹ്
ആ ഞങ്ങടെ ബ്രാഞ്ചിലങ്ങന അവര് അന്നേരം പറയാ അല്ലാതെ എടി എം വഴിയോ അല്ലെങ്കി വ ച്ചെരെഴുതി കൊടുത്തു ഇട്ക്കാന്
ആണോ ആ ഈ സീഡിയം വഴി നമ്മള് ടി മ്മ്ന്നൊക്കെ ക്യാഷ് എടുക്കാൻ നിക്കുമ്പോ ഈ ഹിന്ദിക്കാരൊക്കെ വന്നുണ്ടല്ലോ പൊർത്തുനിന്നുള്ളവരൊക്കെ വന്ന് അവരെ ഇട്ട് കൊടുക്കുന്ന കാണാം അവർക്കറിയാ
ആ അത് ശെരിയാ അവർക്ക് അവർ അവരെപ്പഴും നമ്മളെ കൂടുതൽ അവരാ കാ ഷ് കൈകാര്യം ചെയ്യുന്നെ
ആ ഈ ബംഗാളി ബംഗാളി ബംഗാളികളൊക്കെ ണ്ടല്ലോ അവര് അവരെ നാട്ടിലോട്ട് പൈസയച്ച് കൊട് പ്പ തെങ്ങനെ സീഡിയം വഴിയാ
അല്ല ഞാനിപ്പോ എ ടിഎം വഴി അങ്ങനെ ഇടുന്ന കണ്ടിട്ടുള്ളൂ അല്ല അതിപ്പം ബ്രാഞ്ച് ത്തിന് അകത്ത് ചെയ് നിന്നങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല
അതായത് എടിഎമ്മിനകത്ത് കയറി സിഡിഎം അതിനൊരു പ്രത്യേക മെഷീനല്ലയോ നമ്മള് പൈസ ഇടുന്നത് വേറെ മെഷീനല്ലയോ
അല്ലടി ഇത് രണ്ടിലും ഇപ്പൊ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്നതും ഇ ഇടുന്നതിനകത്തും ഈ ഓപ്ഷനുകളുണ്ട് ഇപ്പം
ആന്നോ ഞാൻ എന്നാ ഒരു എടി എം ക്കുമ്പഴെ സ് എടുക്കുന്നത് ആഹ് അത് വേറൊരു മെഷൻ അതൊരിച്ചിരി ചെറുതാ അത് നമ്മളല്ലാതെ ഇങ്ങനെ ക്യാഷ് നേരെങ്ങ് വരും പക്ഷെ മറ്റേ സി ഡി എം വഴി ഇടുന്ന മെഷീൻന്ന് പറഞ്ഞാൽ ഇച്ചിരി അകത്തോട്ട ട്ട് ഇങ്ങനെ കുഴ ഒരു കുഴിവ് പോലെ ഒരു ച ഒരു നമ്മളിങ്ങനെ ആ തോട്ടംങ്ങ ഇടണം പൈസ
ആഹ് ഇച്ചിരി തലേ അങ്ങോട്ടിട്ട് വേണ പിൻ നമ്പർൊക്കെ അടിക്കാനും ആ പക്ഷെ നമ്മുടെ ഈ ബ്രാഞ്ചില് ആഹ് ആഹ് എന്റെ ഈ ബ്രാഞ്ചിലിരിക്കുന്ന നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് അങ്ങനെള്ളതാണ് രണ്ട് മെഷൻ രണ്ട് ഒരു കൗണ്ടർ തന്നെ രണ്ട് മെഷീൻ ഇരി പ്പുണ്ട് ഇ രണ്ടിനകത്തും ഈ രണ്ട് ഒ ഓപ്ഷനും ഉണ്ട് എടിക്കുകയും ചെയ്യ ഇടയും ചെയ്യ
ആഹ് രണ്ട് മിഷ്യനിൽലു
ആഹ് പക്ഷെ ഇതുവരെ ഞാാന അതങ്ങനെ സ്വന്തമായിട്ട് ഇതുവരെയും ചെയ്തിട്ട് ട്ടല്ല
ഞാനും ചെയ്തിട്ടില്ല ഇതുവരെ നമ്മുക്ക് അതിന്റെ ആവശ്യല്ലല്ലോനാ നമ്മളൊന്ന ബാങ്കിൽ പോയെങ്ങ് ക്യാഷ ഒന്നി ഇത് മറ്റേല്ലാം ഇത് പൂരിപ്പിച്ചങ് കൊടുക്കുവ അല്ലെങ്കിൽ പിന്നെ എ ടി എം കാർഡ് അവിടെ കൊടുക്കുമ്പോ സൈപ്പ് ചെയ്ത് എമൗണ്ട് അടിച്ചങ് കൊടുത്താൽ മതിയല്ലോ
ആ ഇത് ആ അങ്ങനെക്ക പൈസ ഇടണമെങ്കിൽ തന്നെ നമ്മളൊരു ചിരി നേരം മെനക്കെടണോ ആ അത്കാരണഇതി ഇപ്പോഴ ഇങ്ങനെ ഇത് അറിയായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് രാവില വണമെങ്കിലും ജോലി പോവു ണ ഇടാം പിന്നെ വൈകിട്ട് ജോലി കഴിഞ് ഇറങ്ങുമ്പോഴ ആ ജോലി
ആ എപ്പ വേണേലും ഇടാതെ എപ്പ വേണേലും ഇടാ
അതൊരു ഉപകാരമായിരുന്നു പക്ഷെ ഞാൻ വിചാര്ർന്ന് നിനക്ക അറിയാങ്കിൽ നിന്നെകൂടെ കൂട്ടിക്കൊണ്ടുപോയി അതൊന്ന് പഠിക്കാനായിട്ട് ട്ടായിരുന്നു ഉം വേറെ ഇനി നമ്മുടെ കൂട്ടത്തിൽ ഇനി ആരോടെങ്കിലും ചോ ചോദിക്കണം ഇല്ലയോ അറിയാമോന്നുള്ളതെ നമ്മുടെ കൂട്ടത്തിൽ ഇനി ആർക്കെിലും അറ
ആരോടെങ്കിലും ചോദിക്ക് നമ്മള എല്ലാവാരും ഒന്നി പൈസ എടുക്കും അല്ലെ ബാങ്കിൽ പോയി ടുന്നേ ആ ഒരിതേ ഉള്ളു സിഡിയം വഴി നമ്മൾ ആരും അങ്ങനെ എനിക്ക് തോന്ന ആർക്കും അങ്ങനെ അധികം അറിയത്തില്ല നോന്ന് ആ ഈ ബംഗാ ആ ഈ പുറത്തുന്നുള്ളവര് ഹിന്ദി ആൾക്കാരെ വന്ന് അവരെ നാട്ടിലോട്ട് അയച്ചു കൊടുക്കുന്നല്ലാതെ നമ്മക്ക് നമ്മളെ നാട്ടിൽ കൊടുക്കുന്നത് തന്നെ ഇനി എന്തുവന്ന നമ്മളിന കണ്ട് ചെയ്തിട്ടില്ലാത്ത കൊണ്ടാന്ന എനിക്കൊന്നും
ആ ഒരുപാട് പേര് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ടടി ഉണ്ട് ഇഷ്ടംപലെ പേര് ഇടും ആ ഇടുന്നുണ്ട് പക്ഷെ നമ്മൾ ഇതുവരെ അതിനെ അറിയാൻ ശ്രമിച്ചിട്ടില്ല ഇനിപ്പോ അല്ലെങ്കിൽ അതിനത്ത് ഇത് നോക്കിയങ്ങ് ഇപ്പം എല്ലാ എ ടി എം ലും മലയാളം ഇംഗ്ലീഷ് എല്ലാ ഭാഷയും കൊടുത്തി
ആ ഉണ്ടുണ്ട് നമ്മള് ക്യാഷ് ഇടുന്നേന് ഓരോന്നോ ഓപ്ഷൻ ഉണ്ടല്ലോ അത് അടിച്ചടിച്ചങ് കൊടുത്താ മതി
അതാ കാ പൈസ ഇടുന്ന പിന്നെ ഇതായതുകൊണ്ട അറിയൻ വയ്യാത
ആ ആയി ഇട്ടാ ചെലപ്പോ അകത്തെങ്ങാണ്ട് ഒരുങ്ങിയിരിക്കുന്നു
ആഹ് അതാ അറിയാൻ വയ്യാതിരുത്തിട്ട് പിന്നെ അതാ വരാ അതാ ആഹ് അതാ പിന്നെ പിന്നെ ബ്രാഞ്ചി പോയി അവരെ വിളിചോണ്ട് വന്ന് പിന്നെതെല്ലാം നോക്കിക്കണ്ടായോ അല്ല ഞാൻ വിചാ നിനക്കറിയാന്നുണ്ടെങ്കിൽ നിന്നെ വിളിച്ചൊന്ന് ചെയ്യാമന്ന് വിചാരിച്ചടി അങ്ങനെ വിളിച്ച- ത്യ ഉം അറിയ- ത്തില്ലല്ലോ എന്നാ ആ ന്നാ ശരിയടി ആ ആ ആ ആ ശരി
ഉം